ഹലോ ഹലോ കേൾക്കണ്ടാ എന്ത് പറ്റി ഹലോ
ആ നമസ്കാരം നമസ്കാരം
ഹലോ ഏ
ലോ എതെല്ലാം വിശേഷം ഓ
സുഖാണ് കൊഴപ്പൊന്നില്ല അവനക്ക്െന്ത് പറ്റി ഒന്ന് തീരെ സൗണ്ട് ഇല്ലല്ലോ
എല്ലാണത് സൗണ്ടിന് പറ്റിയത്ന്ന അറിയില്ല
എനിക്ക് ഫോണ് പേരെ പേരൊക്കെ എന്ത് ഫോണിന് കംപ്ലൈന്റ് ഇണ്ടാ ഇങ്ങന ഒന്നുംല്ലല്ലോ വിളിക്കുമ്പോ നല്ലാം പോൂല നല്ലാം ക്ലിയറക്കെ കയിട്ടേ
ഫോണൊന്ന് വെള്ളത്തിൽ വീ ണായിരു ന്നെയ് ഇനിപ്പൊ അതിന്റെതാണോന്ന് അറിയില്ല
ആ ഇന്ന ഇങ്ങട്ട് കേക്ക്ണന്നെ ഇല്ല എന്തേ പറ്റിയാവോ എന്ന് എന്നാ വെള്ളത്തിവീണ് ഫോണ്
ആണെ ഷീൽിട്ടു
ഇങ്ങട്ട് പരപരായിട്ട് കേക്ക്ണത്ട്ടാ വേറെ എന്തൊക്കാ ഫോണിനൊന്നേയ് കാണിച്ചാള മക്കളൊക്കെ പാട സുഖല്ലേ എടീ
മക്കളൊക്കെ
ആ
മക്കളൊക്കെ പാട് ഇതല്ലേ
ഉം
ആ കേൾക്ക്ണ്ട് ഇപ്പൊ കേൾക്ക്ണ്ട്
ഞാനല്ലേന്റെ ഡ്രസി
ആ
ഞാൻ ഡ്രസിന്റെ കൂടെ അലക്കു മെഷീൻല് ഇട്ടു ഫോണ്
ഏ അള്ളാ ഞാനങ്ങനെ ചെ തിരിഞ്ഞിലേ ആ ഡ്രസിന്റെ കൂടെ അഡ് മിഷിൻല് ഇട്ടിട്ട് കറങ്ങി എടാന്നുള്ള ഒച്ച കേട്ടപ്പളാണ് ഞാൻ പോയി നോക്കിയത് ഇൻ
ഞാൻ മേലേണ് മിഷീന് താഴെ കൊട്ടേന്ന് ഇട്ടിട്ട് ഈ ഡ്രസ്സിന്റെ കൂടെ നമ്മള് ഫോണ് കൊണ്ട് നടക്കുവല്ലോ നമക്ക് എ എപ്പഴാ കൂടി വെര്ണ്ന്ന് അറിയില്ലല്ലോ
പാലൈക്ക്
ആഹ് അപ്പൊ
പം ഞാനു അതേപോലെ മറന്നണ്ട് ഇട്ട് ഇട്ട് കറക്കി കറക്കി
ആ വെള്ളത്തിലേക്കങ്ങിട്ടു അയ്ല് ജസ്റ്റ് ഒന്ന് കറങ്ങി ഇത്പോലെ ജസ്റ്റ് ഒന്ന് കറങ്ങി അ അപ്പഴാണ് ഓർമ്മ വന്നത് വേഗം എടുത്ത് കടേകൊണ്ട് കൊടുത്ത്
ഗ്യാഹ
കൊടുത്തത് കാരണം പിന്നെ ഇതിൻ്റെ സൗണ്ടില് കൊറച്ചൊരു ആ സൗണ്ടിന് കുറച്ചൊര് ഇതുണ്ട്
ആ ആ ആ ആ ഇന്ന സൗണ്ട് മിസ്റ്റേ ക്ക് ണ്ട് എന്താന്നറിയോ ഒരു പെര പെര ഞ ഞാന് ഇന്റത് അതേപോലെ ഞാൻ അപ്പ തന്നെ ബാറ്ററി ഇതൊക്കര് അഐരിയിലൊക്കെ പത്തി അന്ന് ഇന്നലെ കൊണ്ടോട്ത്ത് പക്ഷെ എന്റെ ഫോണ് കേടന്നു അയിന്റെ പണിയൊക്കെ കയിഞ്ഞ് നല്ല മക്കളോക്കെ എണീറ്റൊ ഏ എണീറ്റൊ മക്കളൊക്കെ എണീറ്റ ഏ
സ്ക്കൂളി പോവാള്ള പരിപാടിയല്ലേ
ള മാറ്റിലൊക്കെ കഴിഞ്ഞ
ആ പിന്നെ ഇങ്ങള് പറഞ്ഞ പോലെ നല്ല ആ
ചോറൊക്കെ കൊണ്ടണ സ്കൂൾക്ക്
ആവേണം വ വേണം ഉ
ചോറ് ഏ നോക്കിയിരിക്കൂല്ലേ മക്കള്
അവിടെന്താ പിള്ളേരുടെ ഒരു ബഹളം പിള്ളേ അത് അന്നെ
ഓന് ഒരു മോൻ ഞാന് വെറുതെ ഒറ്റക്ക് ഇരുന്ന് ഇങ്ങനെ കളിക്കാ ക്ലാസ്സിന് പോവാൻ ആവുമ്പോത്തിനെ ഇന്നു മദർസ ഇല്ല്യാത്ത നല്ല നേരത്തേ നീ കെടന്ന് ഒറങ്ങിക്കോ രാവിലെ എഴുന്നേക്കുമോ ഇത്രക്ക് നേരം കെടന്ന് ഒറങ്ങിക്കോ ഓന് ഒറ്റക്ക് കളിക്കാ
ആ അപ്പ എഴുന്നേൽക്കുകേം ചെയ്യത്തില്ലേ
എഴുന്നേൽക്കാം ഏ
ആ ആ എവിടേയും തോന്നുന്നില്ല
എ
ചെറുത് എവിടേം പോകുന്നില്ല തീർത്താനായില്ല
സ്കൂൾക് പോ ഒരൊമ്പതര വരെ ആ
അതെ മദ്രസല്ലാത്ത കാരണം ഇരുന്ന് കളിക്കാല്ലോ
ആ മദ്രസില്ലാത്തോണ്ടാണ് ഇന്ന് കളിക്കുന്നത് ഉം ഇന്നും നാ
ആ ആ മദ്രസില്ലാത്തോണ്ട് ഒരു നേരത്തെ എഴുന്നേൽക്കേം ചെയ്തോളൂ
ആ നേരത്തെ മദ്രസ ഇല്ലെങ്കിൽ വേഗം മദ്രസ ഇണ്ടെങ്കിലോ ഞമ്മള് വിളി വിളിച്ച് കൊട്ന്ന് ബാത്റൂമിലൊക്കെ കൊണ്ടെ ഇരുത്തി അവിടുന്ന് വന്ന് ഡ്രസ്സൊക്കെ ആ വല്ല്യതും കഴിഞ്ഞി ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് പൊതപ്പിന്റെ ഉള്ളില്ക്ക് കെടക്കുക ഇനി വിളിച്ചാ അന്നേരം പല്ല് തേക്ക്ക പൊതപ്പി ന്റുള്ളി വന്ന് കൊടക്ക എന്നിട്ടാ ആ റൂമൊന്ന് കാണ് ട്ടാ എ എന്നിട്ട് പിന്നെ ഏ ഡ്രസ്സൊക്കെ ഇട്ടാലും മൂന്നും ഓക്കേ കൊണ്ടെല്ല് ഓ ന്തരു മടിയാണ് രാവിലെ പോവാനേ സ് മദ്രസ കണ്ട് വിട്ട് വന്നപ്പ പറ പോണില്ല സ്കൂൾക്ക് പോകൂല്ല എന്നും സ്കൂൾ പോവാത്ത മക്കൾ വലിയതായാലും ചെറതൊക്കായാലും തന്നെ പ്പൊ സ്കൂളില്ലാല്ലോ ഒരു സ്കൂൾക്ക് ഞാൻ പോണില്ല എന്തൊരു മടിയണോയ് ഇപ്പോ നമ്മക്ക് ഉസ്കൂളി പോവാനേയ് ഇഷ്ടം
ഉംആ ആ ആ പൊറത്തേക്കൊന്നും പോവാന് ഇഷ്ടില്ല ഊം പൊറത്ത് കളിക്കാലോ പോകാതിരുന്നാല്
പലവിധ കാലും പലവിധ ഇതും ഉണ്ട്
പലവിധം കളികള് അതായത് അടുത്ത് കുട്ടികളൊക്കെ ഉണ്ടോ കളിക്കാന്
ഏ ഇവിടെ സ്കൂളല്ലാത്ത ദിവസം ഇവിടെ മേള ആയിരുന്നു
ആ
ഇവിടെ ഔത്തൊരു വക പുറത്തൊരു വക ഇപ്പ പിന്നെ പന്ത് കളിയൊന്നുല്ലേല്ലാ
മൂന്നാകുട്ടികളാ
ആ മൂന്നാകുട്ടികള് ഇയാള് ഇതൊക്കെ രണ്ടാമത്തെ ആള് ആറ് വീ ആറാം ക്ലാസ്സിലാണ് മൂന്നാമത്തെ ആള് ഒന്നാണ് ക്ലാസ്സ് രണോ
ആഹ്, ആഹ്
പിന്നെ കന്ന് കാശ് വന്ന് പാടൊക്കെ ഏഹ് പിന്നെ വള്ളൊക്കായകാലം ന്നാലും മിറ്റത്തൊക്ക കളിക്കും മണ്ണില് ഇപ്പൊഅയ്‌ന് മറ്റേ ലുഡോ പ്പൊ മറ്റേ കർഡേറ്റ്ണ കളിക്കെ അല്ലെ. യുറോ കാർഡ്, ക്ക ഫോണ്. ഫോൺ പിന്നെ വല്ലാതെ ആണ്ട് ഇട്കൂല. അത്തിമുറ്റം അഹ് കാര്യം
ഉം ഉം ഉം, അതെ.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
ആഹ്, ജരിയാവൂല.
ഉം വല്ലാത്ത കളിന്നെ ഞാൻ പറിം എല്ലാത്ത കളി കൾച്ചോളി ങ്ങള് പറിം എല്ലേ കളി കൾച്ചണം. ഞങ്ങളൊക്കെ ഇത്‌പോലത്തെ കളിയാണ് കളിക്കല്. ഏഹ്, പിന്നെ പൂജം വെട്ടി കളീം. എസ് ഒ എസ്സും, ആഹ് അങ്ങൻത്തെ കളിയൊക്കെ കളിച്ചോളിന്ന്റിം അപ്പൊ അങ്ങനെയൊക്കെ കൊറച്ചൊക്കെ ഇരുന്ന് കളി ക്കും. പിന്നെ ഇവിടെ, ഏ ഹ് ഇക്കാന്റെ അനിയനും എളച്ച കുട്ടിയാളുണ്ട് രണ്ട് കുട്ടിയാളു ണ്ട് അപ്പൊ അവരൊക്കെണ്ടാവും. അവരിപ്പന്ന് ഇന്ന് മദ്രസ്സ് ഇല്ലാതായപ്പോ, അവള് ഓ ളെ വീട്ട് പോയി.
ഉം അഹ് ആഹ് കുട്ടിയാളും ഇണ്ട് അപ്പ എല്ലാരും. ഇവിടെ കുട്ടികള് നല്ല കളിയാവും. പിന്നെ ഇവിടെ സ്റ്റേജ് കൊലായില് സ്റ്റേജും പാട്ടും. ആഹ്, കളിയും, അങ്ങനെയൊക്കയിട്ട് സ്കൂൾള് നടത്തുണ കലാപരിപാടികളൊക്കെ ഇബടെ നടത്തും. അപ്പൊ അതെപ്പോലെവ്ട്ന്നും
മ് മ്മ അത് നല്ല അടിപൊളിയാണല്ലോ ഇങ്ങക്ക് കണ്ട് ആസ്വദിച്ചിരിക്കാലോ.
ഉം, ഞമ്മക്ക് ആസ്വദിക്കാൻ നേരല്യ നമ്മള് അടുക്കളയിലൊക്കെ ആവുമ്പോ ഓൽക് ഇങ്ങൻതൊക്കെ ഓരോ പണിയെണ് സ്റ്റേജ് ടീ പോയൊക്കെ സ്റ്റേജാക്കി. ട്ട്, പിന്നെ കസേരൊക്കെ ഇട്ടിട്ട് ഓല്ങ്ങനെ വേദിക്കെ നല്ല റെ ക്കിയിട്ട്, ഓരിങ്ങനെ കളിക്കും,, ഓരോരുത്തര് ഓരോര്ത്തര് പാടും. അയിന് സമ്മാനൊക്ക കൊടുക്കും, അങ്ങനക്കെ. അത് വിടെ, ഇ ഒര്. മ്മാ.. ആഹ്, ഈ ഇതിന്റെ ഭാഗമായിട്ട് മദ്രസ്സന്റെ ഒക്കെ ഒരു ഭാഗം പോല തന്നെ, അവിഡ്ത പരിപാടി തന്നെ സാഹിത്യോത്സവം നടത്
ഉ
അതൊക്കെ ഒരു കണ്ടിട്ട് അതുപോലെ ആഹ് സാഹിത്യോത്സവം നടന്നാൽ അത്പലെ അതുപോലെ ടാബിളും മേല് ടബിള് ടാബിള് മേല് സ്റ്റേജക്കെയിട്ട അവിടെ കളറിങ്ങും അത് അങ്ങനത്തെ പരിപാടി പങ്കെടുക്കലണ്ട്യ്യർ അങ്ങനെ പങ്കെടുക്കലുണ്ട് സമാപിക്കലുണ്ട് അതുപോലെ കുട്ടികളക്കോടും അവര് ചെയ്യിപ്പിക്കും ആഹ് പ്പ വരക്കലും കളറൊട്ക്കലും അതിലൊക്കെ ഫസ്റ്റും സെക്കൻറും കട്ടിയോർകൊകെ മുഠായി ഒക്കെ ആയി് സമ്മാനം കൊടുക്കും അങ്ങനെയൊക്കെ
ളം അല്ലെ
ഒരു മഴക്കാലത്തുള്ള പരിപാടി അതൊക്കെയാണ് പിന്നെ വേനലാവുമ്പോൾ പിന്നെ പൊർത്തൊക്കണ്ടോ
ഉം
പിന്നെയല്ല പുറത്തക്ക് വിട്ടാന പണി എന്താ അറിയ മീൻ പിടിച്ച മിൽ പിടുത്തം
മീൻപിടുത്തം അത് നല്ല പരിപാടിയാണ് പിന്നെ അധികം വെള്ളം ഉണ്ടോ വെള്ള ഇത് കണ്ടോ വെള്ളം കൂടുതലുണ്ടോ വെള്ളം കൂടുതലുണ്ടോ മീൻ പിടിക്കുന്നേടത്ത് മീൻ പിടിക്കുന്നിടത്ത് വെള്ളം കൂടുതല്ണ്ടോ
ആ വെള്ളൊക്കെണ്ട് വല്ലാതെ വെള്ളം ആക്ക്ണ് പാത്രത്തിലാക്കി വെക്കും പിന്നെ അൾക്കിലൊക്കെ ആക്കി വെക്കും ഏ
താക്കിയേക്കൂലേ
ആ അങ്ങനെ കാണാൻങ്ങനെ നിക്കും പിന്നെ ഞങ്ങള് ഓല് സ്കൂൾക്ക് പോയിന്നണ്ട ഞങ്ങള് ആ മീനെടുത്ത് കിണറ്റി കഓക്കേ ആണ്ട് ഇടും ആ അവര് ചാവൂലെ
അതെ അവർക്ക് ഇപ്പൊ അയിന് അധികം ഇരിക്കാൻ പറ്റൂല
ചെറിയ ചെറിയ കുഴികളൊക്കെ കുഴിച്ച് ചെറിയ കുഴികളിലൊക്കെ കൊറച്ച് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിക്ക്ണത് ഓല്ക് ഇഷ്ടാണ് അപ്പൊ ചെറിയ ചൂണ്ടലൊക്കെ ഉണ്ടാക്കി കൊടുത്താല് അതിമെ കൊറേനേരം
അതിന്റെ പൊറകിൽ കൊറേ നടന്നോളും
ആ അതിന്റെ പൊറകില് അപ്പൊ നമ്മക്ക് നമ്മളെ പണിങ്ങട്ട് ചെയ്യാ എസ്ന് വേറെ ഒരു
എന്നാ ശെരിട്ടോ ഞാൻ വിളിക്കാവേ ഞാൻ വിളി- ഞാൻ വിളിക്കന്നാ ശരിട്ടോ
അയ്ക്കോട്ടെ അയ്ക്കോട്ടെ അയിക്കോട്ടെ ന്നാ ശരി ആഹ് ന്നാ അയ്ക്കോട്ടെ ന്നാ ഒക്കെ
ആ